ഹലോ ആ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെന്തുണ്ട് സുഖായിട്ടിരിക്കുന്നോ ആ നമ്മള് സുഖയിട്ടിരിക്കുന്നു
ഫുഡ് ഒക്കെ റെഡി ആയോ രാത്രിയേക്കുള്ളേ
ഉച്ചക്കേ റെഡിയാക്കി വെച്ചേക്കുവാ ഇനി രാത്രി പ്രത്യേകിച്ച് ഫുഡ് വെക്കത്തില്ല
ഏ എന്നും രാവിലെന്നെ അവര് നീക്കും ലേ
രാ ഉച് രാത്രിയില് ഉച്ചക്ക് രാവിലെ വേറെ വെക്കും ഉച്ചക്കൽത്തേക്ക് ഉച്ചക്ക് വെക്കുന്നത് ബാക്കി കാണും രാത്രിയിലേക്കും ആഹ് ബാക്കിണ്ടാവും ചോ പിന്നെ ചെല ചപ്പാത്തി ഉണ്ടാക്കും
ആ അങ്ങനെ ഷു ഡ ഡയ റ്റൊന്നും ഇല്ലാര്ക്കൂലേ
എനിക്ക് ചോ ചോറ് ആ ചോറാണ് വക്കുന്നത് രാത് രാവിലെ എന്നും ചപ്പാത്തിയാണ് ഞാൻ ഡയറ്റ് എടുക്കും പക്ഷേ ചോറൊക്കെ കൊറച്ചേ കഴിക്കൂ കഴിക്കാതിരിക്കത്തില്ല രാത്രി
പിന്നയിന്റെ എടേല് വേറെന്തേം കഴിക്കുവോ
ഉം വേറെ ഇപ്പഴാ ഞാൻ ഡയറ്റ് എടുക്കാൻ തുടങ്ങി ഇപ്പ എനിച്ചിരി വണ്ണം കൂടുന്നൂ ഡൗ ട്ട് ആഹ് അപ്പഴ് ഉം
ഏ വെക്കേഷനായിട്ട് എന്ത് പരിപാടി മക്കളൊ ക്കെവടെ
മക്കളൊക്കെ ഉണ്ട് വീട്ടിലുണ്ട് ഒരാൾ ഹോസ് റ്റല്ലാന്ന് മറ്റാള് വീട്ടിലുണ്ട് ആഹ് പോയി പോയി പോയി
ഉം മക്കളൊക്കെ വന്നീന്യോ വെ വെക്കേഷനായിട്ട് പോയോ ക്ലാസ്ക്കൊക്കെ
മോളുണ്ട് മോൾ രണ്ടുപേരും വല്ല്യ മക്കളാണ്
ഉം ഏഹ് ഓരൊക്കെ ദൂരയിക്കൂല്ലേ? പഠിക്കേക്കുല്ലേ ഉം അപ്പൊ നിങ്ങള് ഹസ്ബന്റും ങ്ങൾ മാത്ര ഇത്രള്ളു വീട്ടിൽ
ഉം അമ്മയുണ്ട് ഹസ്ബൻറിന്റെ അമ്മയുണ്ട് ഉം
കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ആഹ് കൃഷിയൊക്കെണ്ട്
ഉം നിങ്ങളന്നെ സ്വയം എല്ലാവരും കൂടി ചെയ്യണതാ?
ഉം എന്താ
പുറത്തക്കൊക്കെ
അതിന് വേണ്ടിയൊന്നുംല്ല നമ്മുടെ ആവശ്യത്തിന്
നമ്മളെ ആവശ്യത്തിനുള്ള മാത്രം അടുക്കളത്തോട്ടം
ചീരയുണ്ട് പിന്നെ ചീര പല വെറൈറ്റി വെറൈറ്റി ചീരകളുണ്ട്.
മാർക്കറ്റിന്ന് ഇങ്ങനെ വാങ്ങണതാ വിത്ത്?
ഉം അങ്ങനെയൊന്നും അല്ല. നീ അകത്തി ചീരന്ന് പറഞ്ഞാ അറിയാ അഗസ്ത്യർ ചീര ആഹ അതുണ്ട്.
ഒരു കർമ്മൂസന്റെലന്റെ പോലെ
കർമ്മൂസന്റെ ഇലേടെ അത്ര ലാ കറിവേപ്പില ഇട കറിവേപ്പിലല്ലേ ആഹ്
കുരുണ്ടാവും. കായി
കായുണ്ടാ ഒരു കായ ഉണ്ടാവും അത് മുരിങ്ങിക്കാ കണക്ക് നീളത്തി വരും കാ
ഏഹ് അതറിയിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടണ് കണ്ട് ഇട്ടില്ല
പൂവ് അതിന്റെ പൂവാണ് കറി പൂ വക്കും എലേം വയ്ക്കും പി മരം
ഇവിടെ ചീര ഒരു ചോപ്പ് ബീട്രൂട്ട് കളറുള്ള ഒരു ചീര മാത്രമേ അങ്ങനെ കാട്ടിലൊക്കെ ആയിട്ട് വളരന്നെ നമ്മളായിട്ടൊന്നും ഉണ്ടാക്കലില്ല പിന്നെ കർമൂസ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കൃഷികളൊക്കെണ്ട് വെള്ളരി മത്തനൊക്കെ താ
ആഹ് പിന്നെ വേറെയും പല സൈസ് ചീരണ്ട്ഈ പി ചീര ണ്ട് പറാൽ അതി കറക്ട് നെയ്മ് ഭഷണച്ചീര എന്ന പറയുന്നത് പിന്നെ നമ്മളെ പച്ചെയെണ്ട് അത് ഉം പിന്നൊരു പിങ്ക് കളറും ഒണ്ട് അയ്ന്റ അയ്ന്റ
അവിടെ നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനത്തെ ഈ കീരി എന്തൊക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയായിക്കൂല്ലെ അല്ലെങ്കിൽ നിങ്ങവിടെ കൃഷിഭവനിന് തന്നെ
ആ ഒ കൃഷിഭവനൊന്നും മേടിക്കുന്നില്ലേ ഏതെങ്കിലും അ എവിടെകിലുയൊക്കെ കാണല്ലേ ടെലൊക്കെ വീട്ടിലൊക്കെ പോകുമോ അങ്ങന അങ്ങനെ മേടികേണ്ട
മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ചീര ആ ചുമന്നതുമുണ്ട് പച്ചയും പിന്നെ ഇംഗ്ലീഷ് ചീര അങ്ങനത്തതുമുണ്ട് അല്ലാത്ത വേറെടപ്പ് ഒന്നും ഇങ്ങനെ ഇറക്കലല്ല
ഇംഗ്ലീഷ് പിന്നെ
ലണ്ടോ തുകന്റയില
എ എന്തൊരുയില
തുക അരു കാ എന്താ ചൊറ ചൊറിയ ഉണ്ടാവുന്ന ഒരു ഇലണ്ട ട്ടല്ലോ നമ്മള് തൊട്ടാലൊക്കെ തൊടുവലൊക്കെ ഉണ്ടാവണേ ആഹ തുക തുക അത് താളിക്കല്ലോ
അതെ ഞാൻ വെച്ചിട്ടില്ല ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ ചൊറിച്ചിലുള്ളള്ളതണല്ല അത് ഈ മഴ സമയത്തൊക്കെ
ആണ് പക്ഷെ നമ്മളു നമ്മൾ ഉണ്ടാക്കും കൈ ഇങ്ങനെ കവറിട്ട് പറിച്ചാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചൊറച്ചിലൊന്നും ഉണ്ടാവില്ല
പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ഇത് വരെ ട്രൈ ചെയ്‌തിട്ടില്ല നമ്മടെ
ചുവന്നുള്ളിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാവൂലെ ഇഷ്ടപോലെ ഉണ്ടാവോ അതിന്
നമ്മളതിനിട്ട് ഇടിച്ചുകളയണം പിടി
ആ ചൊറിയും പക്ഷെ നമ്മൾ കവറൊക്കെ ഇട്ട് ചാണ്ടേ ച എന്ന നന്നാക്കിയാല് പിന്നെ ഇണ്ടാക്കിയാ പിന്നെ ഒരു കുഴപ്പിവുമില്ല
ആന്നല്ലേ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്
നിങ്ങൾക്ക് ഇങ്ങനെ മുളക് തൈ ഒക്കെ ഉണ്ടോ ഇങ്ങനെ
ചീരുണ്ട് പിന്നെ വേറൊരു ചീരുണ്ട് ചായ മന സിൽ പറഞ്ഞ
ആ അത് അത് ശരിക്കുംങ്ങൾ ഉപ്പേരി വെക്കലുണ്ടോ അത് എന്തെ കുഴ ഇപ്പ ഉണ്ടോ ഞങ്ങളവിടെ അലകത്തൊക്കെ പ്പണ്ട് നങ്ങളിവിടെ അയലോക്കതൊക്കെണ്ട്പക്ഷേ ഓൽപ റീണന്നത് ആ എന്താ വേറെ എന്തോ ശ്വാസത്തിന് എന്തോ ബുദ്ധിമുട്ടുണ്ടാകും
അല്ല അത് ഒരുപാട് അതിനകത്ത് ഒരുപാട് കാൽസ്യം പ്രോട്ടീന ഒക്കെ ഹൈ ആയിട്ടുള്ള ന്നതാണ്
ആ അതുകൊണ്ട് കൂടുതൽ കഴിക്കാൻ പറ്റൂല തോന്നുന്നുണ്ട് അല്ലേ
അല്ല കൂടുതൽ കഴിക്കാാനല്ല അത് നമ്മള് കു കുക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മള് ചീരയൊക്കെ തോരമ്പെക്കുമ്പോ അടച്ച് വെച്ചല്ലേ കുക്ക് ചെയ്യുന്നത് ആ പക്ഷെ ഇതങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നത്
ങ്ങല്ലയി
അത് തന്നെ നമക്കന്നെ വെച്ചിട്ട
നമ്മളിതുവരെ ഉപ ഉണ്ടാക്കിയ ഇവിടെ ഉള്ളലോ അടുത്തുളോലൊക്കെ ഉണ്ടാക്കല നമ്മക്ക് പിന്നെ അങ്ങനെ കേട്ടപ്പോ പിന്നെ ഉ എടുക്കാനൊരു പേടി
നല്ല ടേസ്റ്റ് ഇഷ്ടംപോലുണ്ട് നല്ല ടേസ്റ്റ പക്ഷെ ചിലവരത് വെള്ളം ഒഴിച്ച് വേവിച്ചതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വെക്കുന്നവരും ഉണ്ട് പക്ഷേ ഞാൻ സാധാരണ ചീര ഒന്നൂല തന്നെ വെക്കുന്നത് ആ തേങ്ങ അരച്ച് തോരനായിട്ട് വെക്കും അതിന്റെ ഒരു ത ഒരു തണ്ട് കൊണ്ട് വെച്ചാ തി നിറയെ ആവും പറമ്പ് നിറയെ ആവും
മുളകൊണ്ട് പലസീസ് മുളകുണ്ട് കാന്താരി ഉണ്ട് കാന്തരി
പിന്റെലൊക്കെ ഉണ്ടോ ഞങ്ങൾ കരയപ്പൊക്കെ ഞാൻ കൊറേ കുഴിച്ചിടുംപക്ഷെ ഇണ്ടായി കിട്ടൂല
ആഹ വേറൊട്ട നല്ല വെയിലുള്ളിടത്തു
ഉം ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ ഒക്കെ വെയില് കുറവാ
ഓ അത് വേ അയിന്റെ കൂടെയും അയിന്റ ചുവട്ടിലും
ആ കഞ്ഞിവെള്ളവും മുട്ടത്തോടും കടലുണ്ട് പക്ഷേ മ്മള് അയിമേല് നുള്ളല് തുടങ്ങുമ്പോം
ആ അങ്ങനെ നുള്ളല് തൊടങ്ങരുത് ആ അത് നട്ട് ഒരു ഒന്നൊന്നര വർഷായിട്ടേ നുള്ളാമോള് വെച്ച് ഒടനെ നുള്ളിയാലേ അതിന്റെ ആരോഗ്യങ്ങ് പോവും പിന്നെ മേലോട്ട് വരുത്തില്ല നല്ല രീതിയായിട്ട് വന്ന് ബ്രാഞ്ചസ ക്കെ ആയേന് ശേഷമേ നുള്ളാമോള് മ്മ്
മക്കള് ആഹ ഇങ്ങതൊക്കെ വല്യ മരയിരിക്കുല്ലേ കായുണ്ട ചിലോടത്തൊക്കെ ഇങ്ങനെ നീണ്ട് പോയ ടൈമില് കായൊക്കെങ്ങനെ ഉണ്ടാവ
കറയും കായം പിടിച്ച് ഞങ്ങളത് അങ്ങനെ കോതി കളയൂത്
അപ്പൊ നിങ്ങക്ക്ത് പറച്ചാ കിട്ടുവോ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യത്തിന്
ആ നമ്മള് പറച്ചെടുക്കും പോലെ പറിച്ച ആവശ്യത്തിന് എടുക്കും അന്നെ ട്ട ആയിലിതെ പിന്നെ നമ്മള് ഫ്രഷായിട്ട് പോയി പിച്ചി ഇങ്ങ് എടുക്കത്തെയൊള്ള്
ഉം
വയ്ക്കത്തില്ല
ഞമ്മള് അവിടന്ന് ന്നൊക്കെ പറിച്ച് വന്ന് പിന്നെ ഇങ്ങനെ ഫ്രീസറിൽ ഫ്രിഡ്ജിലങ്ങനെ ഇരി ഇരി ഇരിഞ്ഞണ്ട അങ്ങനെ വെ ക്കല
ആഹ് കവ ആ ഈ ചില്ലുകുപ്പിലിട്ട് വെച്ച കുറേ നാൾ ഇരിക്കുന്ന് പറയുന്നു
വീട്ടിന്ന് കൊണ്ടുവര
ആ ഫ്രിഡ്ജില് ചില്ല് കുപ്പിലി
ആ ആ മ്മ് മക്കളൊക്കെ വിളിച്ചിനിയോ
ആ് വിളി മോൻ ഇനി അടുത്താഴ്ച വരും കഴിഞ്ഞിട്ട് പിന്നെ ലീവാണ് ഒരു മാസം ലീവാണ്
ങ്ങള് ഇനി എങ്ങനെ എപ്പളാ കെടക്കല് കൊറേ ടൈം എടുക്കുവോ കിടക്കാന്
ആ നമ്മ പത്ത് മണിയാവും കിടക്ക ഒമ്പതരപത്തക്ക
മ്മ് ങ്ങളെങ്ങനെ സ്കൂള് പഠിക്കുമ്പോ ആട്സിനൊ ക്ക ചേർന്നീനിയ
ആഹ് അഞ്ഞോല്ല ഞാനങ്ങനെ ഇല്ല ഇ
മ്മ് മ്മ് തിരുവാതിര അങ്ങത്തെലൊന്നും പോയി
ആ തിരുവാതിര കളിച്ച് തി തിരുവാതിരല്ല ഒപ്പന കളിച്ചിട്ടുണ്ട് സ്കൂളി പഠിക്കുന്ന സമയത്ത് അന്ന് ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെ കളിക്കും അല്ലാതെ സിംഗിൾ ഡാൻസ് അങ്ങനെ ഒന്നും
ണ്ടേനീ ഇപ്പോളാണ് നമ്മുക്ക് ഒന്നിനും പോവാൻ കയൂല്ലല്ലോ സ്കൂളും ഇല്യാ ഫ്രണ്ട്സുല്ല വീട്ടിലന്നെ വീട്ടു പണിയും വേറെ എന്തെ ങ്ങള് എന്ത്‌ ജോബ് എന്ത് ചെയ്യ ട്ടോ
ഇല്ല ജോബ് ഒന്നി ഇപ്പ ചെയ്യുന്നില്ല ഏ അല്ല ഇ പ്രീസ് സൂമ്പ ഡാൻസ് അങ്ങനെയൊക്കെ നിറയെ ഇതില്ലേ പണ്ടത്തെ കാല
ക്കെ ചെയ്യലുണ്ടോ
ഞാൻ അങ്ങനെ വിളിപ്പി വീ ചെലപ്പഴൊക്കെ യൂട്യൂബൊക്കെ നോക്കി സൂപ്പർ ഡാൻസ് ഒക്കെ ചെലപ്പഴൊക്കെ ഒന്ന് നോക്കും
പാരന്റ്സ് ട്രൈ ചെയ്യണന്ന് പറഞ്ഞാണ്ട് സൂമ്പ ഡാൻസിന്റൊക്കെ വീഡിയോ ഇട്ടരലുണ്ട് മക്കൾക്കൊക്കെ ഇപ്പ മോർണിങ്ങിലന്നെ അങ്ങനെ സ്കൂൽ തന്നെ പ്രാക്ടീസ് ചെയ്യലണ്ട് സൂമ്പ ഡാൻസ്
ആ ആ ഇപ്പൊ അത് മസ്റ്റാരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യവൊക്കെ ല്ലെ നല്ലത നമ്മുടെ ശരീരത്തിന് ഒരു നസ്കിട്ടും ഒരു മനസ്സിനൊരു സന്തോഷം ഇപ്പൊ നമ്മുടെ നാട്ടിലലൊക്കെ ഇഷ്ടംപോലെ സൂമ്പ ഡാൻസിന്റെ പഠിപ്പിക്കുന്നടം ഒണ്ട് എല്ലാ പ്രായക്കാരുണ്ട് അറുപത് വയസ് അറുപത്തഞ്ചു വയസ് അത്രെ ഏജ് ഒള്ളോര് ഇപ്പൊ പോണോണ്ട് എന്നോട് വീട്ടി പറയും പോവാൻ പോയില്ല നമ്മുക്ക് നമ്മുടെ ഏരിയയില് ഇച്ചിരി ദൂരെയാണ്
ങ്ങളെ ഏരിയ എങ്ങനെയാ നല്ല തണുപ്പുള്ളൊക്ക ഏരിയാ
അല്ല തണു ആദ്യം തണുപ്പൊന്നുയില്ലല്ലോ
മയെ
ആ അതെന്നെ വെയിലറച്ചിട്ടേയില്ല ഞങ്ങളി ഇവിടെ ഒരു കായ്ണ്ട് വടക്ന്ന്റഞ്ഞൊരു കായ് അത്ങ്ങനെ ഉണക്കിയാ ണ്ടയില് പച്ചമുളകും പെരിഞ്ചീരകം അങ്ങനത്തൊക്കെതാക്കിട്ട് ഒരു സാധനം ണ്ടാക്കല്ണ്ട് ഞാൻ രാവിലെ കുറച്ച് വെയില് കണ്ടപ്പോ അങ്ങനെ ആയിൻമെല് ഇട്ട് നോക്കിയപ്പോ മഴ പെയ്തു ഉണങ്ങിയെ കിട്ടിയിട്ടില്ല ഇനിപ്പോ ഇനി നാളെ അതൊരു കായയാണ് ഉ മുന്തിരിങ്ങ പോലത്തെ പച്ചക്കളറ് വയനാട് ഏരിയയിലൊക്കെ ണ്ടാവും ഞങ്ങള അവിടെ എങ്ങനെ വന്നത് അറിയില്ല ഇവിടെ എങ്ങനെ താനാ പടവ ഒഴിച്ചണ്ടായതാ അത് നമ്മള് ഈ ഉണക്കമീനൊക്കെ പൊ ക്കല്ലോ മ്മ ചോറിന് കൂ- ട്ടാനെ അയിനുപകരമായിട്ട് വേ- ഉള്ളൊരു പൊരിക്കാണ് ഒരു ഉണ്ടയാണ് അരിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് നമ്മള് ഉണ്ടാക്കും ചെറിയ ഉണ്ടകള് എന്നിട്ട് പിന്നെ എണ്ണയിലിട്ട് പൊ- പൊരിക്കാ
വല്യമരാ വല്യ വല്യ
ഏഹ് മുളകുതൈ പോലത്തക്കെ ഒരു കുറച്ചും കൂടി വലുതായിട്ടുള്ളൊരു ചെടിയാണ് മരവായിട്ടുണ്ടാവൂല്ല ആ വള്ളിമേലായിട്ട് അങ്ങനെ മുള്ളുള്ളൊരു ആ വടുക് വടുക് നിങ്ങൾ ഇണ്ടാക്കേയണ്ടത് കേട്ടിരുന്നോ ആ വടുകന്നെ അയിന് പറയാ വയനാട് ഏരിയയിലൊക്കെ ഇഷ്ട- ഇഷ്ടംപോലെ ഉണ്ടാവും ഞങ്ങള് ഫാമിലിന്നൊക്കെ ഒരു വയനാട്ടിന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ പറയണത് ഇത് അങ്ങനത്തെ ഒരു കായിയാണെന്ന് അവര് പറഞ്ഞു തന്നപ്പോളാണ് അറിയണത് അപ്പൊ പിന്നെ ഞങ്ങക്ക് അതുപോലെ ഉണ്ടാക്കി തന്നപ്പോ ഞങ്ങക്കു നല്ല ഇഷ്ടായി ഞങ്ങള് മലപ്പുറം
ഓഹ്
ഇന്നലെ നിങ്ങള് മ് ഒഴിവുപോലെ വിളിക്കിട്ടോ
എന്തോ
ഒഴിവുപോലെ അങ്ങട് വിളിക്കി കുറച്ച് അന്നാ ശരി ഓക്കെ ഓക്കെ